ഹലോ
കേൾക്കണില്ലേ.
ആഹ് കേൾക്കുന്നുണ്ട്.
ഉം
പിന്നെ
പിന്നെന്താ ഇവിടെ എന്താ സുഖണ ഇരിക്കണ കൊഴപ്പൊന്നുംല്ലന്നെ ക്കു കുട്ടികളൊക്കെങ്ങനെ സ്കൂളൊക്കെ പരിപാടിയിലൊക്കെ ക്കു ടാറുണ്ടോ
ഉം അവൾക്ക് ഈ ചിത്രം ആ വരക്കുന്ന മോൾ ക്കെ ചി ത്രം വരക്കാൻ നല്ല കഴിവുണ്ട് അത് ഉ ഒരു പടം നോക്കിട്ടും അതേ കണക്ക് അവള് വരയ്ക്കും
മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ
ആഹ് അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട അവള് അതിനകത്തെ പിന്നെ ഡാൻസ്
ഏഹ്
ന് പങ്കെടുക്കും ഡാൻസി അത്രക്ക അങ്ങോട്ട് അറിയത്തില്ല നല്ല നല്ല രീതി ആ എന്നാലും അവൾക്ക്ഷ്ടമാണ് അതിനും പിന്നെ പാട്ടിനും ഈ ആ ഇത് ഉണ്ടല്ലോ
ആഹ് ആഹ്
സിനിമ പാട്ടല്ലാത്ത പാട്ടുണ്ടല്ലോ കവിത കാണ അതിനോ ക്കെ പങ്കെടുക്കുന്നതാണ്
ഉം
അവരിക്കനിഷ്ടം
ആഹ് ആഹ് ഇവിടെ ചെറിയ മോനങ്ങനെ തന്നെ സ്കൂളിൽ എന്തൊ പരിപാടിടെ ങ്കിലും കൂടാൻ നല്ല താല്പര്യം
അതെ അ അവര് നമ്മള്ലപ്രോത്സാഹിപ്പിക്കാണല്ലോ
ആഹ് ഞാൻ പറയണതിന്റെമുന്നഅവൻ പേര് കൊടുത്തു വന്നിട്ടുണ്ടാവും എന്നിട്ട് ട്ടാണ്നോട് പറയാ എന്തൊരു പരിപാടിക്ക് കൂടുന്നെങ്കിലും എനിക്കും ഇഷ്ടായിരുന്നു കേട്ടെ ഞാനും സ്കൂൾ പഠിക്കണ കാലത്തൊക്കെ അങ്ങനെ ഒപ്പനക്കെ ഒപ്പനെ കളിക്ക ഞൻ നല്ല താല്പര്യയിരുന്നു
ഉം ഉം
ഉം
പിള്ളേരെ എല്ലാത്തിനകത്തും പങ്കെടുക്കബോ ആവരി ക്കാതൊരു
ആഹ് പിന്നെ എന്തായാലും പ്രോൽ സാഹ നൊക്കെ കിട്ടിയ അവർക്ക് ഒന്നും കൂടി അതിന് ഇൻട്രസ്റ്റ് കൂടു ലെ
അതെ അതാ
പഠിപ്പും ഇതും കൂടെ ഒക്കെ ഒന്നിച്ചിട്ട് പോയാൽ കുട്ടികൾക്ക്ന്ന ഒരു ഇത് തന്നെയായി കാരം
അതെ
വെറും ഈ പഠിക്കന് മാത്രമായ ഇവർക്ക് അതെങ്ങോട്ട ചടക്കും ഇങ്ങനെ എന്തേങ്കലുമൊക്കെ പരിപാടി കൂടിയാ ഒന്നും കൂടി അവർക്ക് പോവാനോ എന്താ ചോദിക്ക എന്താ സ്കൂള് പരിപാടി എ ന്ന് സ്കൂള് പരിപാടി അങ്ങനെ ഇടക്കിടക്കൊ ഒരു ചോദ്യം വരും
ആഹ് ആഹ് വീട്ടിലൊക്കെ പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടോ കളി
ഓ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് ഈ ഈ ഏരിയൽ എങ്ങനെ വെച്ച ആൺകുട്ടികളു ണ്ട് കളിക്കാൻ പെൺകുട്ടികള് കുറവാണ്
ഓ
ആഹ് കൂടുതൽ ആൺകുട്ടികളാണ് ഈ ഏരിയല്ലോ അവരുടെ പ്രായക്കാരായിട്ടുണ്ട് അങ്ങനെ അഹ് പക്ഷെഈ പെൺകുട്ടികൾക്ക് കളിക്കാന് ആൾക്കാരില്ലായിട്ടോ അവരും ആൺകുട്ടികളെ കൂടെ കളിക്ക
കളിക്കും ഉം ഉ ഉം അത് അത്പിന്നെ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് പിള്ളർക്ക് ഒരു സന്തോഷം ബോറടിക്കത്തില്ല
ആഹ്
അത
ഉ
പിന്നെ അതിന് വലിയ വയലൊക്കെ ഉണ്ട്ല്ലേ
എങ്ങനെ
വയലേരിയ വല്ലോം ഉണ്ടാ ഇങ്ങനെ ഫുട്ബോളൊക്കെ
ആ ഹ്ആഹ് പതി ഉണ്ട് ഉണ്ട് ഉണ്ട് വീടിന്റെ മുന്നിൽ ഒരു ഒരു വീട്ടുകാരു ടെസ്ഥലം ഉണ്ട് കൊറേ പറമ്പ് പോലെയാണ് കൊറേ സ്ഥലം അവന്റെ അയിറെ ര ചോത്തിണ് അവരെ വീട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ കളിക്കും പന്ത് കളി ക്കാനൊക്കെയായിട്ട് അവര് വെക്കേഷന ഒക്കെ ആയിട്ട് കവുങ്ങൊക്കെ കൊണ്ടന്നിട്ട് ഫുട്ബോൾ കളിക്കുമ്പോ രണ്ട് ഭാഗത്തും പോസ് ഉറ്റച്ചക്കെ കൊത്തരാ അങ്ങനൊക്കെ കുത്തിയിട്ട് നല്ല ഇതാണ്
ആഹ് അപ്പൊ ഒത്തിരി ആൾക്കാരുള്ളതും പിന്നെ പിള്ളാര് മറന്നെന്നും പറഞ്ഞഞ് നിന്നോളൂ
ആഹ് പിന്നെ അ നമ്മള് കാണ ണ സ്ഥലത്താണ് കുട്ടികൾ കളിക്കുമ്പോ നമ്മുക്കും ഒരു ഇത് തന്നെയാണ് നമ്മളെ വീട്ട ൽഇരുന്നാൽ തന്നെ അവര് കളിക്കുന്നത് കാണാം നമ്മളെ കണ്ണിന്റെ മുന്നിലല്ലേ കളിക്കണുന്നത് പുറത്തൊന്നും പോണില്ലല്ലോ
ആഹ് അതുകൊണ്ട് നമുക്കൊരു സമാധാനം
സമാധാനാണ്
കുറച്ച് ദൂരെയൊക്കെ പോയാൽ പിന്നെ നമ്മള് അവര് വരുന്നതും ന്നോക്കി
ആഹ് ആഹ് പിന്നെ പറഞ്ഞ ഇപ്പത്തെ മക്കളൊക്കെ വീട്ടിൽന്ന് കൊറച്ച് വിട്ട് പോയി കളിച്ചു വരുമ്പോ ഭയങ്കര പേടിയാണ്പ്പ ഇപ്പത്തെ കാലത്തൊന്നും ഒന്നും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ
അതാ അതാ
സ്വന്തം കൂട്ടുകാരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാലങ്ങളല്ലേ ഇപ്പൊ
അതെ സത്യം ഉ പെൺകുട്ടികളെയും മാ
പെൺകുട്ടി ആ അല്ല എല്ലാരെയുംഒരേ എല്ലാ ആൾക്കാരേയും സ്കൂളിൽ തന്നെ വിടാൻ തന്നെ നമ്മുക്ക് പേടിയല്ലേ തിരിച്ച ആഹ് സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ ഉം
വല്ലാത്ത ഒരുലോകത്തിലോട്ടാ പോകുന്നത്
ഉ ആം ആം ഇങ്ങനെയൊക്കെ തന്നെ ആകും കാലം ഇപ്പൊ ഞമ്മളൊക്കെ മുന്നത്തെ വരെ കാലം പറഞ്ഞ ഭയങ്കര പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്നതാ ഇപ്പൊ എല്ലാ സുഖങ്ങളും ഏറിയിട്ടേ
ഉള്ള ഇതാണ്
പണ്ടത്തേൽ പിന്നത്തതായി ഉം
ആഹ് അതെ ഉം
നമ്മളായിട്ട് തന്നെ ഇവിടെ നമ്മള് ബസിലൊന്നും നമ്മളായിട്ട്ന്നെ അതെയ അന്നട്ടും തന്നെ നമുക്ക് പേടിയാ അത് സ്കൂളിൽ വിട്ടാല് അവര് വരുന്നടം വരെ എന്തോ ആണ്ന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാ ഇപ്പൊ
ആഹ് അവസ്ഥയാണില്ലേ
ഉം
രാവിലെ അങ്ങട് പോണുണ്ട് എന്നള്ളു സ്കൂള്ക്ക് ഇങ്ങട് എത്തിയാലേ ഉള്ളൂ ഞമ്മക്ക് സമാധാനം
ആഹ് തന്നെ സ്കൂളിൽ വച്ച് തന്നെ ഇപ്പോ ഒരോ അപകടങ്ങളൊക്കെ പറ്റില്ലേ
പട്ടണത് ആഹ്
പിന്ന
ഓക്കെ വേറെ എന്താ നല്ല വിശേഷം ഇപ്പ ഈ സമയത്തൊന്നോഴിവെയ്ക്കാറില്ലേ ഫ്രീ ആയിരിക്കെയ്ക്കാറില്ലേ. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവൂലലേ.
ആഹ് ഇപ്പൊ അങ്ങനെ അധികം പണിയില്ല ഇനിയിപ്പൊരു ആ ഏഴ് ഏഴരക്കാ വുമ്പോഴ്ത്തേക്ക് രാത്രിയെക്കെ ഫുഡ്ണ്ടാക്കാൻ അത് കഴിഞ്ഞാ പിന്നെ ആഹ് പിന്നങ്ങനെ ജോലിയില്ല കഴിച്ചങ്ങ് പോയാ സമാധാനായിട്ട് ഒരെടുത്ത് പോയിരിക്കാം അതെ പിന്നെ കുട്ട്യോളെക്കെ കളിക്കാൻ പോയ.
ആഹ് കളിക്കാനായിരുന്ന നാല് മണി കഴിഞ്ഞാ അവര് കളിക്കാനെ റങ്ങും.
ഉം ഉം എപ്പഴും ഈ ഫുട്ബോളെന്നയാണോ കളിക്കുന്നത്.
ആഹ് ഫുട്ബോളെന്നെണേ രാവിലെ കളിക്കും കൊർച്ച് നേരം. ഇങ്ങട്ടേ അല്ലാരും ഒരു വെയിലൊക്കാവുമ്പോഴ്ത്തിന് വീട്ടീ കെറും പിന്നെ ഉച്ചക്ക് വിട് ട്ടി ഇന്റെ ഉള്ളിലെന്നെ പിന്നൊരു നാല് മണിക്കെർങ്ങും ഞ്ഞെരു മഗ്രിബ് അത് ചെറിയെ കുട്ട്യോളും വലിയോരും കുട്ട്യോളെ പ്പാരൊക്കെ കളിക്കാൻ കൂട്ണ് ണ്ടെയ്. അങ്ങനെയാണ് അപ്പൊ കുട്ട്യോളൊക്കെ നല്ല എൻജോയ് ചെയ്യ്ണ്ടെ.
ആഹ് അതെ അതെ
അ വല്യോരും ചെറിയോരും ഒന്നിച്ചിട്ട് കളിക്കുമ്പോര്ക്ക് അയിനോട് ഹരം ഹരം കൂടീട്ട് അങ്ങനെ
അതെ അതെ
ഉം
അതെന്തായാലും വല്ല്യൊരു ഹൈറാ അത്
ആഹ് പിന്നെ പറഞ്ഞാ പന്ത് കളിയല്ലേ അപ്പ വല്ലിയ കൊഴപ്പല്യല്ലോ വേറൊരു കളിയൊന്നുല്ലല്ലോ ഇപ്പം ന്നെ അധികും ഇങ്ങനെ കളിക്കണില്ലവിടെ എല്ലാ മക്കളെടുത്തും മൊബൈലും ഗെയിമുവായിട്ട അങ്ങനെയാണ് മക്കള് കളില്ലല്ലോ പ്പൊ
ഉം ഉം ഉം
ഇപ്പ നമ്മളെന്നെ എന്തെലും വിഷ് വിശെഷ ദിവസങ്ങളിൽ നമ്മളൊക്ക വീട്ടെൾക്ക്ട്ടപോയ നമ്മക്ക് വർത്താനം പറയാൻ സമയല്ല എല്ലാരും എല്ലാരുടെയും മൊബ ലായിട്ടരിക്ക അല്ലേ പണ്ടെക്കെർഞ്ഞാ നമ്മളിങ്ങനെ വിര്ന്ന് പോയ വിശേഷങ്ങൾ സംസാരിക്കാനുള്ള സമയേണ്ടായിരുന്ന ഇപ്പതില്ല.
ഉം അത
ഉം
അല്ല എന്തും അധികായ അമൃതം വിഷാണെന്ന് പറയുന്നനക്ക് ഇപ്പ എല്ലാരുടെ കയ്യിലും മുബൈലുള്ളേണ്ട്.
നാലേ അഞ്ച് മൊബൈലീല്ലാത്തവരില്ല.
തന്ന തന്നെ എല്ലാര്ക്കും.
എല്ലാര്ക്കും കുട്ട്യാ ൾക്കും വല്യ യോര്ക്കും ന്നർഞ്ഞിട്ടൊക്കെ മൊബൈലാണ്.
അധോണ്ട്പ്പറിം. ക്കും മുബം കണ്ണിനെല്ലാർക്കും പ്രശ്നാണല്ലോ.
പ്രശ്നാണാ ആഹ് ചെറു പ്രായത്തിൽതന്നെ കണ്ണിന് കാഴ്ച കൊറവെക്കെ വരുണ്ടൈ എല്ലാര്ക്കേയ്.
അതെ
ഉം
പിന്നെ ഞാനങ്ങന കൊടുക്കാറില്ല ഞാനും അവിടെ എങ്ങനെ കൊടുക്കാറുണ്ടോ?
ഞാനിതാ ഈ ഉച്ചെക്ക് കേറ്ണ സമയങ്ങേണ്ട് മാത്രേള്ളൂ കൊടുക്കാറ്.
ഉം ആ ഒര് സമയം വെച്ചിട്ട് ഇന്ന സമയത്ത് കേറന്ന് ശീലി പ്പിച്ച് ആഹ്.
അതന്നെ ഞാകൊടുക്കാ ഞാ ഇപ്പൊരുച്ചയ്ക്ക് എന്തായാലും പണികള് കയിഞ്ഞൊന്ന് മയങ്ങണം ഉച്ചക്ക് അഒരു ആ ഒരു സമയങ്ങളിലോൽക്ക് മൊബൈല് കൊടുക്കും അല്ലെങ്കി ഞമ്മളൊറങ്ങി കെയിഞ്ഞാ അവര് പൊറത്ത്പോവൊന്നുളളൊരു പേടിയോണ്ട് അപ്പ ഞാകൊടുക്കു അപ്പൊ കൊടുത്താലും ഞമ്മള് ഒറങ്ങി നീക്കുമ്പോഴും ഞമ്മള അടുത്തുണ്ടാവു അവര്
ഉണ്ടാവും ഉം ഉം
ആഹ് അങ്ങനുള്ളൂ കൊടുക്കാറ് അല്ലാതെ ഫുൾടൈം ഒന്നുമൊബൈലിന് മുബൈലിന് വാശി പിടിച്ചാലും കൊടുക്കൂട്ടാല്ല അര ഇപ്പ വന്നാഓൻക്ക് ഇപ്പൊ നാട്ട്ക്ക് വന്നല് മൊബൈല് കളിക്കാങ്ങനെ കൊടുക്കും അപ്പൊ ഇക്ക് അത്കാവുമ്പോ ഭയങ്കര ദേഷ്യാട്ടോ ഇത്രയു തോന മ്മേ അവര് വന്നാ അപ്പൊവര് പറയും ഞാവെരുമ്പോളല്ലേ വരുമ്പോളല്ലേ പറഞ്ഞട്ട് കാരില്ല കൂട്ട്യള് പ്പഅങ്ങനെ മൊബൈല് കളിക്കാൻ കൊടുക്കു പറ്റൂലല്ലോന്നൊക്കെ പറയും
സത്യവാ അല്ല അവര് അഡിറ്റ് ആയിപ്പോയാൽ പിന്നെ ഒന്നുചെയ്യാൻ പറ്റത്തി ഒരു ഒരു മണിക്കൂറ് കൂടിപ്പോയ ഒരു മണിക്കൂർ കൊടുക്കയാണെങ്കിൽ അവരത്കഴിഞ്ഞ് ആഹ് കൊണ്ടുത്തരു ഞാനുവിടെ അങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളൊ
ഞാനും അങ്ങൻതന്നെയാണ് എല്ലാതും വാണം പഠിക്കലും മൊബൈലും കളിയും എല്ലാ അയ്‌ല് ഉൾപ്പെടണം അങ്ങനെ അത്രന്നെ ഉള്ളൂ ഞാനു കൊടിത്തേ
ഉം ഏഹ് സ്കൂള് സ്കൂള് ക ഓ ആഹ് ക്ലാസ്സുള്ള സമയത്ത് പിന്നെ ഞാന് ആഹ് ഒന്ന് ആഴ്ചേല് ഒരു ദിവസേ കൊടുക്കത്തുള്ളൂ ശനിയാഴ്ച ച്ച അങ്ങനെ ശീലിപ്പിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആഹ് ശെനിയാഴ്ച രാത്രി തരും ഒരുമണിക്കൂര് ഒന്നരമണിക്കൂറ് കണ്ടോ അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കരുത് അങ്ങന നിയന്ത്രണവെച്ചതോണ്ട്
ഇവിടെ സ്കൂളുള്ള ദിവസം ദിവസങ്ങളില് ഞാൻ എന്തുവച്ചിട്ടാ ഈ വൈകുന്നേര സ്കൂ സ്കൂള് വിട്ട് വന്നിട്ട് അവര് ചായ കുടി കഴിയ്യൂല്ലേ ചായൊക്കെ കുടികഴിഞ്ഞാല് ഇള്ള കൊറച്ച് സമയങ്ങള് കൊറച്ച്ച്ചാ കുട്ട്യോള് കളിക്കാൻ വെരു മുന്നേണ്ട് കുറച്ചൊരു സമയ വളരെ കുറച്ച് സമയട്ടാ അപ്പ കൊടുക്കും
ഉം ഉം ഉം അതാ എന്നാലുവേണ്ടില്ല
ആഹ്
കാണുന്നില്ലല്ലേ ഇപ്പതന്നെ കണ്ടില്ലേ ഒരു കൊച്ച് ഓ പിന്നെ മൊബൈല് കൊടുത്തില്ലെന്നും പറഞ്ഞ് മുകളിന്നെടുത്ത് ചാടാൻപോയെ
ആഹ് ഇപ്പൊ അതൊക്കെ തന്നെയാണ് സംഭവങ്ങളേ കുട്ട്യോൾക്ക് മൊബൈല് കൊടുത്തില്ലങ്കിലേ ചെറിയാന് അയിന് എങ്ങനെയന്നറിയില്ലല്ലേ ചെറിയ കുട്ടി കുട്ട്യോൾക്കൊക്ക ഇപ്പ അങ്ങനത്തെ കാര്യം ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ടല്ലോല്ലേ? ഒരു പേടി എന്താന്നറിയില്ലാ അത് അവര് ഈ മൊബൈല് ഈ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് അയിലിങ്ങനെ ഓരോന്നും കാട്ടണ കണ്ടിട്ടാതൊന്നുണ്ടേ
ആയിരിക്കും എന്താണോ എന്തോ ഒന്നും പറയാൻ പറ്റി-
ഇപ്പീ ഷോട്സ് പറഞ്ഞാല് അങ്ങനെയുള്ള ഓരോരോ ഷോട്സല്ലപ്പോ പകുതി അങ്ങനെക്കെ കാണിച്ചിടുമ്പോ കുട്ട്യോൾക്കത് എന്താന്നുണ്ടൊരു ഇത് അങ്ങനെ ആയാവോന്നൊന്നും അറിയുണ്ടാവൂലാ
അറിയത്തില്ല ഉം ഉം അവരങ്ങ് ആഹ് ഒരിതിനങ്ങ് ചെയ്യുന്നതാ ഓരോന്നു
ആഹ് അതെ ഓര് തമാശക്ക് ചെയ്യുന്നതാവും പിന്നെത് കാര്യങ്ങളായി പോവാ അങ്ങനൊക്കെ
അതാ ജീവിതാവസാനം മൊത്തം കിടന്ന് അനുഭവിക്കേണ്ടി വരും ഉം പിന്നെ ശരിടാ ഞാൻ പിന്നെ വിളിക്കാവേ
ഓക്കെ